ആഹ
എന്ത് ചെയണ്
എന്ത് ചായൊക്കെ കുടിച്ചോ
ഇല്ല ചേച്ചി ഞാൻ ചോറ് കഴിച്ചതേ ഉള്ളൂ ചായ കുടിക്കും അത്രേ
എന്താ മോന്റെ വിശേഷം
നീ ചോറൂണ് കഴിഞ് ഹേ ദാ ഇവിടെ കുളിച്ചിട്ടൊക്കെ
ഉം ഉം ഉം
ആഹ കട്ടില് ഇല്ല ഇന്റെ കയ്യിലുണ്ടതാ എന്റെ ഫോണിലെല്ലാം എത്തി പിടിക്കന്ന് ആരുടുത്ത് വർത്താനം പറയണന്ന്അറിയാൻ
ആഹ് അത് ഫോണിലിങ്ങനെ കാണണ്ടാവുമല്ലോ ലൈറ്റ് ഇങ്ങനെ കാണുമല്ലോ
ആഹ അതന്നെ ആഹ അതന്നെ അതന്നെ എത്തി എത്തിപ്പെട്ടിട്ടായിരുന്നതാ
ഉം പിന്നെ എന്തൊക്കെയണ്ട് വിശേഷങ്ങൾ
നല്ലന്നെ ചായ കുടിച്ചാ
ഓഹ ചായ കുടിച്ച് ചെറിയ മോന് വന്നു സ്കൂള് വിട്ട് വന്നു അപ്പൊ ഓന് കൊടുത്ത് ഓനിപ്പോകളി ക്കൻ ഇറങ്ങി ഇന്നലെ മഴയായിട്ട് ഒന് കളിക്കാനൊന്നും പോയില്ല ഈ കളിക്കാൻ പോവാഞ്ഞാല് ഞമ്മളിട്ട് ഇങ്ങനെ ഇരിപ്പിരി ഇരിപ്പിരിയാക്കും
ആഹ എടി ഇന്നലെ രാത്രി നല്ല മഴയാണ് എന്തോ
ആണോ ഇനി വലിയ മക്കള് വരാനുണ്ട്
ആഹ അവര്നി നാലര കഴിയല്ലേ
ഉം ഒര് ഒരാള് അഞ്ച മണി അഞ്ചേക്കാല് അങ്ങനെ
ഉം
പിന്നെ ഇന്നലെ ഇവിടെ മഴ രാവിലെ രാവിലെ അങ്ങനെ ചെറുതായിട്ടൊക്കെങ്ങനെ പെയ്തു പിന്നെ ആഹ ഒരു ചാറ്റൽ മഴന്റെ മാതിരി ഇങ്ങനെ എന്നാലും മഴയ ഉണ്ടോ ഉണ്ട് അല്ല പിന്നെതാട്ട് നിന്നാൽ ഇത്രയും സമയായിട്ട് പിന്നെ മഴന്നെയില്ല
അഹ ഇവിടെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു
ഉം ഉം അല്ലെങ്കിലും പൊതുവേ മഴ കുറവാല്ലേ
ആഹ ഞ്പ്പോ ജൂൺ ജൂലൈ കണക്കാരിക്കും അന്ന് ഒരു നാലഞ്ചു ദിവസ അടിപ്പിച്ച് അടുപ്പിച്ച് മഴയുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച ദിവസം കൊണ്ട് മഴയില്ല എടി ഇന്നലെ രാത്രിയപ്പ നല്ല തകർത്തണക്കെ ആഹ
ആഹ് ഇവിടെന്ന് തീരെ പെയ്യുന്നില്ല ആ ര ണ്ടൂസം പെയ്ത ആ മഴെ രണ്ട് മൂന്നൂസം അങ്ങനെ
അഹ് ഹു ഹും
പിന് മ പിന്നെ മഴയൊന്നുല്ല. എന്തായിരുന്നു ചോറ്റ്ക്ക് ഇല്ലെ കറികളൊക്കെ
ഞാനങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നല്ലേ ആക്കില്ല ഞാൻ മറ്റേ ഉം മുട്ടക്കറി നമ്മള് സാധാരണ കാപ്പിക്കുണ്ടാക്കണ പോലെ അല്ല ഇത് ഞാൻ അല്ലാതെ ഈ ഉള്ളിയും പറങ്കിപ്പൊടിയൊക്കെ ഇട്ടിട്ടെ ഉം ഇട്ടിട്ട് മറ്റേ ഏഹ് മുട്ട അങ്ങന തന്നെ അതില് പൊട്ടിച്ച് ഒഴിച്ചിട്ട് ആക്കിട്ട് മുട്ട കറി പോലെ ആക്കി. അതെ എന്റെ അമ്മ അമ്മേടെ അമ്മേടെ അമ്മ ഉണ്ടായിരുന്ന കാലത്ത് ചോറിനവര് മിക്ക ദിവസും ആക്ക്ണത് അങ്ങനെയാണെന്നെന്ന് പറഞ്ഞിട്ട് അമ്മയെനിക്ക് ആ ക്ക് തന്നോണ്ടിരുന്നയാണ് ഏഹ് അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇരുന്നപ്പ എനിക്കത് കഴി ഴിക്കാൻതന്നിട്ട് ഞാൻ അങ്ങനെ അങ്ങ് അത് മാത്ര ആക്കി കഴിച്ച് മറ്റേ സാധാരണ നമ്മൾ ഈ കാപ്പിക്കൊക്കെ ഉണ്ടാക്ക്ണ മുട്ടക്ക് മുട്ടക്ക് ഉള്ളി നൈസായിട്ടല്ലേ അരി രിയല് നൈസായിട്ടല്ലേ. ഇത് ഇച്ചിരി കനത്തിനാരി അരിഞ്ഞത്.
ആഹ് ഞാനിപ്പോ ഇന്ന് ഇൻക്കതെ ഇന്നലെ രാത്രി ഇണ്ടാക്കിയതാണ് ഞാൻ ഇന്ന് ഉച്ചക്ക് അതും അ ച്ചാറും കൂടെ കൂട്ടിട്ട കഴിച്ചേ അത് എങ്ങനെ വെച്ചാല് ഞാന് അതന്നെ ഉള്ളി ഒരുപാട് ചെറുതാക്കി അരിയും പിന്നെ തക്കാളിം അത് വാട്ടാ
ആഹ് ഞാനു അങ്ങ തക്കാളി വാട്ടിയിട്ട്
ട്ട് പൊരിച്ചടി ആഹ് മുട്ട പിന്നെ മസാലാക്കീട്ട് മുട്ട പൊരിച്ചിട്ട് ചെറ് ചെറുതാക്കിട്ട് അയ്ക്കങ്ങനെ പൊടിച്ചിടും
ഏഹ് മു കറി ഈ ഉള്ളീലോ
ഇവടെ. അതാട്ട് ഇട. മുട്ട പൊരിച്ചതയ്ക്കാട്ട് ഇട്ടിട്ട് ഉള്ളിം തക്കാളിം പച്ചമുളകും എല്ലാം മസാലപ്പൊടികളൊക്കെ ഇട്ട് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കും. ന്നട്ട് ഈ പൊരിച്ച മുട്ട അയിക്ങ്ങനെ ചെറ് ചെറിയ കഷ്ണാക്കി കൊത്ത് കൊത്താക്കിയിട്ട് അയ്ക്കാട്ട് ഇട്ടൊടുക്കും ഇന്നെട്ടത് ചോറിൽ കൂട്ടി കൊഴച്ചിട്ട് കഴിക്കാ.
നല്ലതന്നെ?
എങ്ങനാ
നല്ലത് തന്നെ?
ആഹ് ആഹ്. നല്ല ടേസ്റ്റാ കഴിക്കാനൊക്കെ.
ഉം ഹും ഞാൻ പച്ചക്ക് ഇതിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഉം അടച്ചങ്ങ് ഒഴിക്കാം അപ്പ ആ ആഹ് വെള്ളത്തില് വെള് വെള്ളവും ഒഴിക്ക്വേ അപ്പൊ ആ വെള്ള ത്തിലും മസാലയിലും കെടന്നിട്ട് അതിലങ്ങനെ പറ്റുവല്ലോ നമ്മൾ ആവികേറ്റൂലേ മുട്ടക്കാവികേറ്റ്ണ കേണ്.
ആഹ് ആഹ്
ആഹ് അങ്ങനെ ആക്കി എടുക്കല് പിന്നെ ക കറി ഇങ്ങനെ കാപ്പിക്ക് ചപ്പാത്തിക്ക് അങ്ങനെ എന്തെങ്കിലൊക്കെ ആക്കുമ്പോ തക് ക്കാളിയിട്ടാ വാ വാട്ടിട്ട് അങ്ങനെ ആക്കും അപ്പൊ പുഴുങ്ങി തന്നെ, റോസ്റ്റാക്കി എടുക്കും മറ്റേത് എനിക്കങ്ങനെ ചെയ്യ് ന്നും എനിക്ക് തക് പൊതുവേ എനിക്ക് മുട്ടക്കറീല് തക്കാളി ഇടുന്ന ഇഷ്ട അല്ലേ പക്ഷെ ഇവിടെ വന്നേന് ശേഷം എനിക്ക് എന്താ തക്കാളി ഇല്ലാതെ ഇറങ് ഞ്ഞാന്ന് പറയ്ഞ്ഞ മാതിരിയായിപ്പോയി ആഹ് ഹ്
ഉം അല്ലെങ്കി തക്കാളി കൂടുതലായാലൊര് ടേസ്റ്റ്ല്ല ഒരു പുളിയല്ലത്
ആഹ് തക്കാളി കൂടി പ്പൊയ്ക്കഴ്ഞ്ഞാ കക്കും അതിനൊര് അളവേണം അയിന്റെ ആഹ് ഹസ്ബന്റെ ഈപം ഈ ചപ്പാത്തി കഴിച്ചോണ്ടിര്ന്ന അപ്പയാക്ക് മുട്ടക്കറിന്നെ ണം മുപ്പ മുട്ട റോസ്റ്റ് കറിയാക്കൂല. റോസ്റ്റ് ആക്കി അങ്ങെട്ക്ക്യെ അങ്ങനെ ഇപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് ആഹ് മുട്ടക്കറി രണ്ടൂന്നൂസം ആഹ് ഹസ്ബന്റന്നെ ആക്ക്യ ആഹ് ടൈമില് എല്ല ഈ ഒള്ള തക്കാളി മൊത്തം വാരിയിട്ടിട്ട് ഇത് ക ച്ചിട്ട് എറക്കാനും വയ്യ എന്ത് തുപ്പിക്കള കളയാൻ പറ്റാത്ത അവസ്ഥ ഒള്ള തക്കാളി മൊത്തം വാരിറ്റിട്ട് ഞാൻ ഞാൻ പറയ്ണ് ഇങ്ങള് വെക്ക്ണ മു
അതാണ് ഈ ചെലോരക്ക ഇണ്ടല്ലൊ ഈച് ഈ ചെരോരക്കണ്ട് കോഴി ചിക്കൻല് അല്ലെങ്കില് ഈ എറച്ചിയൊക്ക വെക്കണേലൊക്ക അധി തികം തക്കാളിയങ്ങ്ട്ട് ഇടും അയ് ഇന്ന്ട്ട് പിന്ന അത് കഴിക്കാനട് കയ്യൂല
തക്കാളി ഒര് തക്കാളി ഒര് ചെറിയ തക്കാളീല് എട്ത്തിട്ട് അങ്ങനെയെന്നെ രണ്ട് മൂന്ന് പീസാക്കീട്ട് ഇതിലങ് വയ്ക്കും എന്നിട്ട് മൂടിയങ്ങ് വയ്ക്കും ചിക്കങ്ങളെല്ലാം വെക്കും അത് ഞാനല്ല ക്കല് അത് ഹസ്ബെന്റന്ന വെക്കല് അത് കൊള്ളാം അതില് വേറെ കയ്പ്പും ഒന്നും അറിയത്തില്ല ഞാൻ
ആഹ് ഞാനും അങ്ങൻ തൻ ഞാനൊര് തക്കാളി ഒരു കറിയൊക്ക വെക്ക്ണ്ണ്ടെങ്കില് ചിക്കൻ കറിയൊക്കാണെങ്കില് എല്ലാർക്കും ഇഷ്ടാ ഞാൻ വേറെ മോഡലേൽ വെക്കും ചിക്കന് എന്തോര് ടേസ്റ്റാന്നൊ അത് എന്താച്ചാല് ഞമ്മള് ചിക്കന് കറിയൊക്ക എണ്ണെലിട്ട് വാട്ടും വൽതാക്കിട്ട് ഇട തക്കാളിയൊക്ക നാല് ഒരു ത ഒര് തക്കാളിന്നെ നാല് കഷ്ണാക്കിയിട്ടൊക്ക ഇട ഇന്ന്ട്ട് ഒക്ക എണ്ണേക്കെല്ലട അങ്ങനെ ഉള്ളി പച്ചമൊളകും ഒക്കെ കറിവേപ്പി പ്പിന്റലിം മല്ലിച്ചപ്പും എല്ലാ ഇങ്ങന ഇട്ട്ട്ട് പിന്നെ ചൂടാറീട്ട് മിക്സി പൊടികളൂട മസാല പൊടികളൊ ക്കട ഇന്നിട്ട് മിക്സീലൊന്നരക്കത് ചൂടാറീട്ട് മിക്സീലൊന്നരക്ക ഇന്ന്ട്ട് പിന്നെ അമ്മളൊരു ചട്ടി വെച്ചിട്ടയ്ക്ക് കൊറ്ച്ച് എന്ത പറയാ ഉലുവണ്ടല്ലൊ ഉലുവ ഇട ആഹ് ഉലുവട്ട് ഉലുവട്ട് കഴ്ഞ്ഞിട്ട് ഈ ഈ ഇത് ഈ നമ്മള് ഉലുവ പൊട്ടി കഴ്ഞ്ഞാല് ഇതണ്ട് ഒഴിക്ക മ്മള് അരച്ച് വെച്ചത്ണ്ടല്ലൊ അതയ്ക്കട്ട് ഒയിക്ക അതയ്ക്കട്ടൊയ്ക്ക ആഹ് ആഹ് അങ്ങനെ എന്തോര് ടേസ് റ്റത് അത് പിന്ന ഞമ്മളയ്ല് വെള്ളന്നൊയിക്കണ്ട കായത്തിന് പിന്നെയ്ക്ക് ചിക്കനാദ്യം ഈ എന്ത പറയാ കുക്കറിലൊന്ന് ഒറ്റ വിസിലടിപ്പിക്ക ഒറ്റ വിസിലടിച്ച കു കുക്കറിനകത്തെന്താച്ചാ മഞ്ഞപ്പൊടീം ഉപ്പു ഇട്ടിട്ട് ഇന്ന്ട്ട് ആഹ് ആഹ് ചിക്കനും കൂട ഇതീക്കട് കൂട്ടി കൊട്ത്ത നല്ല ടേസ്റ്റ
ഉം എനിക്കിപ്പാ എനിക്കിപ്പ ഏഹ് എനിക്കിപ്പ ഈ ഏഹ് ഡെലിവറി കഴ്ഞ്ഞ പിന്ന എനിക്ക് എന്തൊ എരിവുള്ളതൊന്നും കഴിക്കാൻ പറ്റൺല എരിവുള്ളത് അധികം എണ്ണ ചേർത്ത് ട്ടുള്ള ആഹാരങ്ങള് ഒന്നും കഴിക്കാവ്ള്ള ഇങ്ങനെ തെവ്ട്ടി തെവ്ട്ടി വരും
ആഹ് അതല്ല ബുദ്ധിമുട്ടാല്ലേ
ആഹ് ആഹ് ഇന്ന് ഇന്നലെ രാത്രി തിന്നെ പിന്നെ രാത്രി എന്തെന്നോ കഴ്ച്ചെ എന്താന്ന് ഓർമ്മ കിട്ട്ണ്ല്ല എനിക്ക്
ആഹ്
ആഹ് ഇന്നലെ രാത്രി ചപ്പാത്തി മറ്റേ ഹാഫ് കുക്കട് ചപ്പാത്തി വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് കറിയൊന്നും ആക്കാൻ വയ്യാന്നു പറഞ്ഞിട്ട് കടയിൽ പോയിട്ട് ചിക്കന്റെ ഗ്രേവി മാത്രം വാങ്ങിച്ചു എന്നിട്ട് മറ്റേ കബാബില്ലേ ചിക്കൻ കബാവ് അത ആഹ സാധനം തന്നെ ആഹ് അതും വാങ്ങിച്ചു എന്നിട്ട് എനിക്ക് ഈ എരിവിന്റെ പ്രശ്ന ങ്ക ഞാൻ ഒരു ചെറിയ കക്ഷ്ണം എടുത്ത കഴിച്ച പിന്നെ ഈ ഇങ്ങനെ തവിട്ടും തവിട്ടുമ്പോ ഈ മസാലയിലെ ചെവ ഇങ്ങനെ വായി വന്നിരിക്കും എനക്ക് എന്ത് കണക്കായിട്ട ചെയ്യ
എനിക്ക് എനിക്ക് എനിക്ക് ഉണ്ടാവും എങ്ങനെ എങ്ങനെയെന്നോ നമ്മൾ ഈ തലേ ദിവസത്ത ഉണ്ടല്ലോ കഴിക്കണ ഇന്ന് എനിക്കുണ്ട് ഇന്ന് എനിക്ക് ന നെഞ്ചിൻ്റെ അവിടെങ്ങനെ ഒരു എരിച്ച മാതിരി ഞാൻ പറഞ്ഞില്ല അന്നെരം മുട്ടൽ ഉണ്ടാക്കിയ എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പം ഞാ ചോറിനെ അതൊന്ന് കൂട്ടിയാക്കി
ഉം ഉം ഉം
അപ്പൊ എനിക്ക് നല്ലോണ്ണം നെഞ്ചില ഇങ്ങനെ ഒരു എരിച്ചില ഇങ്ങനെ ഒരു എരിച്ചില ഇങ്ങനെ വരും നെഞ്ചരിയാ
ഇത് ഇതെനിക്ക് രാത്രി ഒക്കാ വയറ് വേദന വയറി നെഞ്ചിന്റെ എവിടെയും ആ വയറ്റിനും നെഞ്ചിനും ഇടക്കായിട്ടുള്ള ആ ഭാഗത്ത മൊത്തം വേദന
അത് അങ്ങനെ ഭയങ്കര ഒരു അങ്ങനെ ആകുമ്പോ നമ്മക്കൊ ഒരു ഭയങ്കര തുടങ്ങാറല്ലേ നമ്മക്ക് ഇഷ്ടല്ലേ കഴിക്കാനും കഴൂല
ശരിയല്ല പിന്നെ എന്ന് വച്ച കഴിഞ്ഞാ ഉറക്കം ഉറങ്ങാൻ വേണ്ടി കിടന്നത എന്നാ ഉറക്കം കിട്ടണല്ലോ ഉറങ്ങിയ പിന്നെ വേദന മയറ്റാനൻ അറിയത്തില്ലല്ലോ എനിക്ക് ഇങ്ങനെ തണുത്ത എന്തെലുമൊക്കെ കഴിക്കാൻ തോന്ന എന്നാ തണു എനിക്ക് ആകെ ഇങ്ങനെ ഒരു വെപ്രാളോം പരവേഷം പിടിച്ച മാതിരിയായിരുന്നു ആഹ എനിക്കാ നേരത്തെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വയറ വേദന വയറ്റ് പോകച്ചിലൊക്കെ എടുക്കുമ്പോ തണുത്ത എന്തേങ്കിലും വേണം എന്നാൽ തണുത്ത ഒരു സാധനം ആ നേരത്ത് ഫ്രിഡിജനകത്ത് ഇല്ലായിരുന്നു ഞാൻ ആ ആകെ പെട്ടുപോയി ആഹ്
അതെ പറഞ്ഞത് നമക്ക് ആവശ്യംണ്ടാകുമ്പ ഒന്നും ഫ്രിഡ്ജ് ഉണ്ടാവില്ല അല്ലെ ഞാൻ ഇവിടെ പറയും നോമ്പ ആയ അവിടെ ഫ്രിഡ്ജ് ഫുള്ളാ നോമ്പ് ക്ക ഒന്നും കഴിക്കാനും പറ്റൂല്ലല്ലോ കാരണം നോമ്പിനൊക്കെ ബാക്കിയല്ലേ വരിയാ
ആഹ
ഞാപ്പൊക്കെ ഫ്രിഡ്ജിൽ അങ്ങനെ ഉണ്ടാവും
മ്മ്ഹ് ഉം ഇവിടെ ഈ ഇടക്ക് എനിക്ക് ഐസ്ക്രീ തിന്നാൻ ഭയങ്കര കൊതിയ ആ നേരത്തെ നാല് അഞ്ച് ഐസ്ക്രീം എല്ലാം ഒരുമിച്ച് വാങ്ങിച്ചിട്ട് വെക്കേ എന്നാ ആഹ് നേരത്തെ അത് വേണ്ട എന്നാ ആവശ്യള്ള നേരത്തെ അത് കാണത്തില്ല എത്രയ തവണ ഐസ്ക്രീം ഇരുന്നിരുന്ന് എടുത്തിടങ്ങി ഐസ്ക്രീം പ്രാന്ത് മറ്റരു നാട്ടില കൊണ്ട വന്നാൽ എനിക്കത് തികയാത്തയാ ഇതിപ്പ ഒരെണ്ണം കൊണ്ട വന്നാല അതിന്റെ പകുതി മതിയന്നുള്ള രീതി ആയിപ്പോയി ഇപ്പൊ ഇപ്പൊ ആഹ് ഒന്നും പറ്റണില്ല ഈ ഐസ്ക്രീമ ഒക്കെ ആനേരത്ത് ഐസ്ക്ര ഇഷ്ടംപോലെ മടിച്ചട്ടക്ക എനിക്ക് ചുമ്മാ എടുത്തി ചാടങ്ങാൻ എന്നിട്ട് ഇന്നലെ ആലോചിക്കേം ചെയ്ത അങ്ങനെ ഒരെണ്ണമെങ്കിലും ഈ ഫ്രിഡ്ജ്ലുണ്ടായിരുന്നെങ്കിൽ എടുത്ത് കഴിക്കായിരുന്നുന്ന് ആഹ് പറരഞ്ഞിട്ട് കാര്യല്ല
ഇന്നാ ശരിട്ടൊ എന്റെ മോന് വെരുന്ന്ണ്ടെ ചായ കോടുക്കട്ടെ ശരി
ആഹ്